കേൾക്കണില്ല്യേ? ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് എന്തൊക്കെ എന്നിട്ട് വിശേഷം? സുഖാണ് സുഖാണ് സുഖാണ്
നല്ല വിശേഷം മഴയാണിന്നിങ്ങട്ട് ഇന്ന് നേരം വെളുക്കുമ്പോ തന്നെ മഴയാണ്
ഇന്ന് ഫുള്ളു മഴെന്നെ ഇവിടെ അങ്ങനെത്തന്നെ ഒന്നും നിന്നീനുട്ടോ ഒരു വെയിലൊക്കെ കണ്ടീനു പിന്നെ പിന്നീം മഴ തൊടങ്ങും പണ്യൊക്കെ കഴിഞ്ഞാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞാ? തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞാ?
കഴിഞ്ഞിട്ടില്ല കൈയ്യുമ്മേ ഒരു മുറി കുത്തിപ്പഴുത്തുണ്ടായിട്ട് കഴിഞ്ഞ കെതിട്ട്ക്കാ ണ്
അള്ളാ എന്നിട്ട് കാണിച്ചീലേ?
ആഹ ഇന്നലെ ഹോസ് ആസ്പത്രീല് കാണിച്ചേ
ഏ ഇന്ന്ട്ട് ഇത് വന്ന്ക്കണാ എന്ത് മഞ്ഞ കളറായ് ചലോം ചോരേം വെച്ചിക്കണാ?
ചലം വന്നിട്ടില്ല പോത്തിട്ടില്ല പോത്തക്കണെങ്കിൽ ആ കുത്തി പൊട്ടി ച്ചമതി പശ്ശേ അയിനായിട്ടില്ല
പണി ഞാന് പറഞ്ഞേരട്ടേ ഞാന് എന്താ ചെയ്യല് ന്നറിയോ? ഉപ്പും പറ്റും കൂടെ അരക്കാ ഉപ്പും പറ്റും കൂടെ അരക്ക അമ്മീമേ ഇട്ടിട്ടാ അല്ലെങ്കി കുന്ത ആ ഒന്നിങ്ങട് ഒതുക്കിയിട്ട് അതിങ്ങട് പൊത്താ നമ്മള് മൈയിലാഞ്ചി പൊത്ത് പൊത്തൂലേ തൊപ്പിടണമാതിരി പൊത്തീട്ട് ഒരു ശീല വെച്ച് കെട്ടാ ഏ നീറ്റ ഒരു ആഹ് ഒരു വിങ്ങലൊക്കെണ്ടാവും ന്നാലും നല്ല ആക്ക ഇണ്ടാവുംട്ടാ പൊട്ടണെങ്കി പൊട്ടും ചെയ്യും ആഹ് അതങ്ങനത്തന്നാ ഒറങ്ങൂല ആ എന്തു വേ ഒരു പണി നമ്മക്ക് എടുത്താ നീങ്ങൂലല്ലോ ഒരു പണി സേത്ത പറ ആ കൈയ്യ് ചിലപ്പ ന്നെ എന്താ കാട്ടാ പാത്രം മോറാനോ തിരുമ്പാനോ ഒന്നിനും പറ്റുല ഞാനൊക്കെ കൊറേ കൊറച്ച് കാലത്തിനില്ലാട്ടാ ആദ്യ എന്നും ഉണ്ടാവൂന്ന് അയ്ന്നെ ഒരു വെരലിന് മാത്രം ആഹ് അതെന്തിന്റെ ഒരു ഇതാണ് കൊഴപ്പാണ് സംഭവം ഞമ്മക്ക് ഓരോന്നിങ്ങനെ തര്യാണ്
ആഹ് എന്റെ ആദ്യം വലത് കയ്യുമ്മേന്നു വലുത് കൈയ്യുമ്മേ എല്ലാ കൈയ്യുമ്മേം കഴിഞ്ഞിട്ട് ഇപ്പെടുത് കൈയ്യുമ്മക്കാണ്
നെഖം കേടിണ്ടാ
ചെല നെഖത്തിനുള്ളു കേട് തിരുമ്പാനിനി മിഷ് ഇടാ കരിതീക്കണ് തിരുമ്പാനൊന്നും കയ്യൂല പിഴ്യാൻ കയ്യൂലേ
ആഹ് പിയ്യാൻ കയ്യൂല പിയ്യാ അപ്പൊന്നും ഇമ്മക്കേ തൊടക്കാനൊന്നും പറ്റൂല ഈഹ് പണി ചെലോര് അട ചെർന്നാരങ്ങ കൊട്ന്നിട്ടേ അയ്ൻ്റെ ഉള്ളക്ക് അത് തൊരന്നിട്ട് അയ്ൻ്റെ ഉള്ള്ക്ക് വെരല് വെക്കും
ഉം ഇത് പൊളം പോലെ നിക്കാണ് പയ്യ്പ്പ് വന്നിട്ടില്ല പയ്യ്പ്പ് വന്നാന്ന കുത്തി പൊട്ടിച്ചാ മതി ഇന്നലെ ഡോക്ടറ്
ആഹ്
ഡോക്ടറെ എടുത്ത് പോയിട്ട് ഡോക്ടറ് മരുന്നൊക്കെ തന്ന് ഓയിൽമെന്റൊക്കെ തന്ന്
പക്ഷെ ഇത് ചെയ്തോക്കാനീ ഉപ്പ് ഉപ്പുണ്ണി കെട്ടാന്ന് പറയും ഉപ്പും വറ്റും കൂടെ അരച്ചിട്ട് കെട്ട അതെ കെടുക്കാൻ നേരത്ത്ട്ടാ ആഹ് അഹ് ആഹ് പറഞ്ഞേ അങ്ങനെയാ ഇൻന്റെ ഇവിടുത്തെ അമോശൊക്ക അങ്ങനെ കെട്ടി തരാരുന്നു പക്ഷെ കുത്തിച്ചുളുർത്തിട്ട് ഒന്ന് ഒറങ്ങീട്ട് അങ്ങട് കയിച്ചങ്ങടും
ആഹ് ഇന്നലെ ഡോക്ടറ് നേരമ്പോ നേര ആഹ് നേരം ബെൾക്കോളും കെട്ടാൻ പറഞ്ഞീനു അപ്പൊ കുത്തിച്ചുളോർത്തിട്ടെ ഞാൻ കെട്ടീല്ല കഴിച്ചിട്ടക്കേനു
ആണ്ട് കെട്ടിക്കോളി കോറച്ചക്ക കുത്തിച്ചുള്ളർക്കല്ണ്ടാവും എന്നാലും ഔങ്ങും ജലേത് അങ്ങനെണ്ട് ഊങ്ങി പോയി
ആഹ് അവോണ്ട് ഇന്ന് ഒരു പണിയെടുക്കാൻ പറ്റിട്ടില്ല മിറ്റ അച്ചേരാന് മഴോണ്ട് മിറ്റഅടിച്ചാരാനും പറ്റിട്ടില്ല
ഉം മക്കളൊക്കെ ഓടെ ആഹ് ഇന്ന് സ്കൂള് ഇല്ലല്ലോലെ
ഇല്ലയി ഇന്ന് സ്കൂള്ല്ല
ആഹ് എന്നിട്ട് ചോറും കറിയൊക്കെ ആയാ ന്തെണ്ടാക്കി
ആഹ് ചോറും കറിയൊക്കെ ആവ്ണ്ണ്ട്
ഏഹ് കടിന്തെണ്ടാക്കി
കടി ഇന്ന് അപ്പം ചുട്ടു കലക്കിപ്പാരണ അപ്പ ഉണ്ടാവല്ലോ
ആഹ് കലക്കി കറി എന്തെ വച്ചി
കറി ചിക്കൻ കറിണ്ടായിന് ഇന്നലത്തെ അത് ചൂടാക്കി ആഹ് കയ്യൂലേ കൈ കൊണ്ട്ന്നും ഉണ്ടാക്കാൻ കഴിയിന്നില്ലേ
ആരും ഹെൽപ് ചെയ്ത് തരാനുല്ലല്ലേ
ഇല്ലയി സഹായത്തിന് ആരുല്ല ഞങ്ങള് വേറെ പോന്നൊണ്ട് ആരുല്ല
എന്താ ചെയ്യാ
വലിയ മോളുണ്ട് അവൾക് ഒന്നും അറിയില്ല അവള് തോടക്കാൻ പറഞ്ഞപ്പോ അവളോട് തുടക്കാൻ പറഞ്ക്കണ് ഞാന്
ഏഹ് എത്രല്ലാണോള്
ഒള് ഒമ്പയില്
ആഹ് അത്രക്കത്തീലെ അത് തോടക്കന്നെ ന്റെ ചെറിയ എന്റെ ആൺകട്ടികളാരിക്കും ഓലെതാ ഞാന് ക്ക് വെജെങ്കിലൊക്കെ മിറ്റ ചോരിതരും തിണ്ട് വള്ളം പാറ്ന്ന് അടിച്ച് കേക്കിക്കാളിന്ന് പറഞ്ഞ അവനാന്റെ അവനാന അടുത്ത് തിരുബി ക്കാളിന്ന്റഞ്ഞക്ക അങ്ങനൊക്ക തല
ഞാനിപ്പോ ഇന്ന് പ്പോ എന്താലും മിഷീൻ തന്നെ ഇടേണ്ടിരും കയ്യൂല കല്ലുമട്ട് അലക്കാൻ കയൂല
പോലെ ഒരു കൂട്ടായിട്ട് നമ്മളിപ്പോം മിഷീക്ക് മിഷീൻക്ക് ഇടണങ്കിൽ ഞാനൊ അപ്പം ഞാൻ വെറുതപറയും കുളിക്കുമ്പേ തിരുമ്പിക്കാളി അവനാൻന്റെ ചെരുപ്പൊക്കെ തേച്ചഗ്ഗി കൂടി എന്തെങ്കിലൊക്കെ വെച്ചുണ്ടാക്കിട്ട് ഒരു പാത്ത് ഒന്ന് കൊടുക്കയിന്
ആഹ് ഇവിടേം അങ്ങന തന്നെണ് അവനാന്റെ അവനാന്റെ പല്യോളത് ഓളന്നേതിരുമ്പും
ആഹ് നമ്മക്ക് വൈക്കുമ്പോ ഓലത് തൊക്കെ നമ്മള് തിരുമ്പി കൊടുക്കണ്ടല്ലോ വൈക്ക്ണരി അടിക്കും തോ ഒക്ക ചെയ്യൂട്ട ഓലന്നെ ഒരാൾ അടിച്ചു വാരി തൊടക്കും എന്ത്
ക്കാൻ പറഞ്ഞിട്ട് അടിച്ചില അപ്പൊ ഞാൻ ഇൻക്ക് ഈറ ടിച്ചിട്ട് എനക്ക് വൈക്കുമ്പോ ഞാനന്നല്ലേ ചെയ്യല് അറിയില ഓള്ളോടെ
ആഹ് ഓല് അടിച്ചൊക്കെ ചെയ്യും ആരും മുക്കും അടിക്കൂലന്നൊള്ളു കട്ടിന്റെടോ ഒന്നും ചെയ്യൂല എന്നാലും വേണ്ടീല്ല നമ്മക്ക്
ന്താ ണ്ടാക്കിയത്
ചോറ് വെച്ച് ക്കണ് പോത്ത്ണ്ട് അടുപ്പത്തിട്ടിട്ട് പോത്ത് കിട്ടി കിട്ടീനു ന്നൊരു പരിപാടിന്റെ പോത്ത് കിട്ടീനു
ഉം ഞാൻ ചിക്കൻ കറി ചിക്കൻ ണ്ടായിന് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുന്നത് അപ്പൊ അതിന്റെ ലേശം എടുത്തചീനും അപ്പൊന്ന അത് കറിക്കെ ചെയ്ത് തീമേച്ചക്കാണ്
ഇട്ട്ക്ണ് ചോറ് ഇട്ട് ക്ണ് കുമ്പളം ഇണ്ടായിന്ന് അത് കറിയും വെച്ചേച്ച് ക്ക് ണ്
ആഹ്
ഇഞ്ഞി പപ്പടാ അച്ചാറൊക്കെ മതി ഇനി പ്പേരി ഉണ്ട് ഉണ്ടാ ആക്കെണ്ട് അയിമ്മക്ക് നിന്ട്ടില്ല ഇനി കുളിച്ച് നല്ല മഴണ് മിറ്റൊന്നും തോണ്ടിയിട്ടുല്ല മിറ്റത്തും കച്ചറക്കണ്ട് ഇബ്ട് ക്ക് ചോർച്ചൊന്നുല്ല ഇബിടെ അങ്ങന പെയ്യ അപ്പൊ കുളിക്കാ നേരത്തേക്ക് തുക്കൽ ഇഞ്ഞങ്ങണ്ട് കുളിക്കാ നേരത്തക്കണ്ട് ഇറങ്ങുമ്പോ കള പാത്തല വീണതൊക്കെ ഒന്നട്ട പർകിയിട്ട് ഇിട്ട് എന്നിട്ട അഹ് കുളിച്ചിക്ക കാണിട്ട പോരാച്ചിട്ടന്ന്
ഒറ്റടച്ച തരാൻ നോക്കിയിട്ട തന്നല്ല ആ കേ
ആഹ് അപ്പൊ ഞാന എന്താ വേണയ്യ മഴ ആയാലും വേണ്ടീല്ല പിന്നെ ഏതായാലും കു കാൻ നേരത്തെ കൊാണ്ട് അടുക്കള പാത്തൊക്ക കൊണ്ട് പൊറക്കിടും നല്ല കച്ചറം ഉള്ളോടത്തൊക്കൊണ് പെറിച്ചിട്ട ഉണ്ട എല്ലാ ചൂലയിട്ട് അടിച്ചാലും കൂടി നീരാ ഉം ഇപ്ലാവിൻ
അകത്തൊ ഡബർ ആണ്ട് പി അറാലി ഉണ്ട് ആകെ ച കടന്നക്കാണ് ഇനി പിന്നെന്തായാലും വരിക്ക് പോയിട്ടില്ലേ വരി ക്ക് റം പിന്ന പത്തിന്റെ ഒന്നും പോയിട്ടില്ല വീട്ടില് പണിയാണ് അപ്പൊ അതൊണ്ട് പോവാൻ പറ്റില്ല ആഹ് നിങ്ങക്ക് ചക്കൊക്കെ കിട്ടലുണ്ടോ
ഏഹ് ചക്ക ഇട ഇണ്ടല്ലോ മന്നന്ന് പറ തലേന്ന് മ്മള മുറ പോകുമ്പോന്റെ തലേന്ന് ഞങ്ങളടു പേരെന് കൂട്ടാൻ വൊുള്ള ഞ ഞ ചോറും കറിയുംല്ലേതും ഉണ്ടാക്കിരിക്കണം ഒക്കെ കഴിഞ്ഞാ ഒത്തക്ക് കേറിരിക്കണം അപ്പോളാണ് ഇങ്ങനെ വിളിക്കുന്നത്
വേറെ തരുമ്പുന കലിൻന്റെ അവിടു തന്നെ ചക്ക ഇഷ്ടം പോലെ ചാടും
അപ്പൊ ഞാൻ പറഞ്ഞഞ് ഞാൻ കടടിക്കെ കഴിഞ് ക്ക് ക കേറിക്കിനി വന്നത് ചക്കൂട്ടണ്ടാക്കും വൈകുന്നേരംണ്ടാക്ക ഉണ്ട ണെങ്ക് ഇളച്ചൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് പ പോൾളന്നന്ന് പോകവാ അ പേക്ക് പോകുവാനായിരുന്നു അപ്പോ ഞാൻ ഉണ്ടാക്കിയ ഇപ്പപ്പോ ആഹ് ചക്ക അടെ കുത്തിരിക്കുന്നു ഇന്നലെ പരിപാടി മിഞ്ഞാന്ന് പരിപാടി ഓരോ പരിപാടികൾ ആവുമ്പോളേ അവക്കൊക്കെ പോയ കാരണം രണ്ട് ദിവസം നോവുമ്പോ അപ്പൊ പിന്നെ ഉം ഉണ്ടാക്കി അ അക്കണ്ടട കുത്തിരിക്കുന്നു അതിനന് വേണ്ടീട്ട് മൂന്നാ മുന്നേ ഞങ്ങളപ്പ ആുമന്ന് പൂിട്ടല്ല പോത്ത നല്ല രസമാണ്ള്ള ചക്ക വരിച്ചച്ചക്ക തന്നെ അത് വീണതാണ്
ആഹ് ആഹ് ഇവിടെ ചക്ക മക്കൾക്ക് പോയിത്തത് ഇഷ്ടള്ളൂ കൂട്ടാൻ വെച്ചാ ഇഷ്ടല്ല
കൂട്ടാ വണിച്ച ഇവിടെ ചില പിന്നെ വേവിച്ച് വെകുന്നതാനൊക്കെ വറവ വിട്ടാല് നല്ല വെളത്തുള്ളിതൊക്കെ ഇട്ട് നല്ല പോല വറ്റൻമളക്ക്കെ് വറ വിട്ടാല എതെങ്കുംറിവാണ എന്നാ പിന്നെ കൂട്ടിപ്പോയി കറി പറന്നാല് അ
ഇങ്ങ കൊൊണ്ട് ചക്കപ്പ മനണ സാധനം ഉണ്ടാക്കും അതൊക്കെ അവർക്ക് ഇഷ്ടം
ഏഹ്ഹ്
ഇത് ചക്ക കുക്കറില് വേവിച്ചിട്ട്
ഉം
പിന്നെ ചക്കരി പിന്നെ അരിപ്പ പൊടിയൊക്കെ പടത്ത്ണ്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഇലമങ്ക
ആഹ എലമങ്ക കുമ്പിളി കുമ്പിള് കെട്ടിട്ട അല്ലേ താവി ഇക്ക ആഹ ആ ആ എന്താ അറിയറിയാ ആ അത് ഇതിൽ വായറലലും ഉണ്ടാക്കും ഇ പുതിലും ഉണ്ടാക്കും അത് എങ്ങനെയാണ് ചക്ക വേവി ഒക്ക ചക്ക മക്സിറ്റ്ട എ
ചക്ക വേവിച്ച മിക്സിയിലിട്ട അടിച്ചല്ലോ ചക്ക ആദ്യം വേപ്പ് ഇട്ട്ണ്ട് വേവിക്കുക
ആഹ
ലേശംപ്പൊട്ട കാണ്ട് പിന്നെ തേങ്ങ നമ്മള് ചെറത് കുന കുന അരിഞ്ഞക്കാണ്ട് തേങ്ങാ നെയയിലിട്ട് വറക്കുക അതൊ രസം എന്നിട്ട് പിന്നെ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മള് പത്തിരിക്കൊക്കെ ഉണ്ടാക്കണ പൊടി അത് ആ ചക്കയില ഇട്ട്ങ്ങാണ്ട് കൂട്ടി കുഴച്ചിട്ട്
ആഹ അങ്ങനെയന്നല്ലേ ഞാൻ തിന്നിക്കണേ ഞാൻ എന്റെ വീട്ട നിന്ന് എലമംഗലത്തി ഇേ പോലെന്റെ അനിയ ഈ വന്നിട്ട്പ്പ ഉണ്ടാക്കി നോുഓള അവിടെ ഉണ്ടാക്കലുണ്ട്ന്ന്ണങ്ങാട്ടെ ഇപ്പാക്കക്കെല്ല ഇഷ്ടപ്പെട്ട് ആ വേവിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കല ചക്കക്കാരൊക്കെയാണ് ഇവിടത്തെ ഉപ്പാക്കുംമാക്കൊക്കെ ഇ തക്കക്കറി തക്കക്കറി ആയിതേപ്പത്തനെ ആയിത് പൊടിയ കട്ടട്ട
ഇറച്ചി കൂടി ഇട്ട് കൊണ്ട് വെക്കും കപ്പ വെക്കണ മതിക്കന്നെ പൂള ആ അതേമാതിക്ക് ഒക്കെപ്പാട് ഇട്ട്ുകാണ്ട് വെക്കും പല വക കൂട്ടാനെ ഇക്കണ്ട്
ഏത് ഇറച്ചിയുംതൊക്കെ കൂടെ ഇറച്ചിയും ചാക്കൊക്കെ കൂടെ ചാക്കക്ക കുടക്കങ്ങനെ
ആ് ഇച്ച ചക്ക കുടക്കാ അത് ഇറച്ചി വേവിച്ചിട്ട് പിന്നെ ച ക അരിച്ചിലിട്ടണ്ട കൂട്ടി കൊയ്ക്കും അപ്പൊ അല്ല നല്ല ടേസ്റ്റ്ട്ട് നിങ്ങളെ മക്കളൊക്കെ വലിയ കുട്ടികളട ആയിക്കും അല്ലേ
ആ ഒരാള് കത് പന്ത്രണ്ട് കഴിഞ്ഞു പിന്നെ മറ്റേത് മറ്റേത് ന്നെ ഹൈസ്കൂളൊ ചെറുത് ചെറുതിന് അഞ്ച വയസ്സ് ആ ആറു വയസ്സ ആവാനായി
ആഹ ഉം നടനെ മോനെക്കുറി ചേർത്തിട്ടുള്ളൂൽ കെ ജിയിലേ
ആഹ ആ
വലിയ മോള ഒമ്പില രണ്ടാമത്തെ മോള് അഞ്ചിലോ
ഉ ഉ എല്ലാരും
ഒക്കെ ഇണ്ട് ഇവിടെ ആ എല്ലാരും ഇവിടെണ്ട് മോന് ചെറിയ മോന് ഇന്ന് അങ്കൽവാടിൽ പോളിയോ മരുന്നുണ്ട് തുള്ളി മരുരുന്നുണ്ട് കൊടുക്കാൻ പോയി അവിടെണ്ടല്ലേ ആ അപ്പൊ ഇതുവരെ മഴ അപ്പൊ ഞാൻ പറഞ്ഞ മഴ ചോർന്ന നിക്കക്ക് നിങ്ങള്ൾ പോയി കൊടുക്കി നിങ്ങക്ക് വയ്യാ ഞ നടാനോ കുറച്ച് പോണ നടക്ക
അപ്പ കാക്ക പോയിറ്റ്യാ കാക്കക്ക് പണിക്കൊന്നു പോയിറ്റ്യ
ഇല്ലേ പണി ഉണ്ടായിട്ട് കുറെേ ദിവസായി
ആഹ് തന്നെ മഴ ആയാ അതന്നെയാണ് എല്ലായിടത്തും കാഥ അത്‌ തന്നെ ഉം ഇപ്പൊ കൊണ്ടായിട്ടുണ്ടാവൂലേ
ഗൾഫൊക്കെ നി നിർത്തിയിട്ടില്ല അവിടെ പോവാാൻ പറ്റാതെ അങ്ങനെ പോന്നതാണ് ആഹ് കൊറോണന്റെ ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്
ആഹ് ലോട്ട് തന്നെ ഗൾഫ് എത്തിയപ്പ പിന്നെ ഇവിടത്തെ കഥ ഇതൊക്കെ തന്നെ ഒരു ദിവസം പണില്ലെങ്കിൽ നാല് ദിവസം പണി പണി ഉണ്ടാവില്ല
പണി ഉണ്ടാവൂല്ലേ കുട്ടികൾക്ക് ഫീസ് കാര്യങ്ങളൊക്കെ അട
ആഹ്
ഇപ്പ ചെറുദിനെ വണ്ടില്ല ആഹ് സാദാ സ്കൂൾ തന്നെയണ് ഇവര് ലൈൻ ബസ്സിന് പോകും ചെറുദിനെ വണ്ടിക്കാണ് പറഞ്ഞ് അയക്കിണെ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടന്ന് ഇപ്പൊ കുറച്ച് ദൂരേള്ളൂ സ്കൂൾക്ക് പക്ഷെ ആഹ് നാനുറുപ്പ്യോള്ളക്ഷ വണ്ടിടുക്കണം
ആഹ് ഇവിടുന്ന ഒന്ന് ഞ ഒരു പത്ത് മിനിട്ട് നടത്താനേ ഉള്ളൂ എന്നലോ അഞ്ഞൂറ്റുപ്യ നാന്നൂറ അല്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അഞ്ഞൂറ് എഴുന്നൂറൊക്കെ ഉണ്ട്
ആഹ് ആഹ് ഇവിടെ അങ്ങന തന്നെ ഇവിടെ വലിയ കുട്ടികളിപ്പ നടക്കാനായിയിട്ടില്ലായിരുന്ന അപ്പന്ന അവൻ അങ്ങനെ നടത്തിയാ മതിയ
വേറെ എന്തൊക്കെ ഇപ്പൊ കുഞ്ഞു കുളിക്കാനൊക്കെ എന്താ ആക്കാ
കുളിക്കാനൊക്കെ വെള്ളം ഇവി ഇഷ്ടം പോലണ്ട വെള്ളംമ്മടെ പാടത്തിന്റെ വക്കനായോണ്ട് കിണറ്റിലോക്കെ ഇഷ്ടം പോലെ
കയ്യോണ്ട് അരിയാഞ്ഞിട്ടെ
കഴി ഇഞ്ഞ എന്തേലും കേസ് കവർ എന്തേലും കട്ടിയൊക്കേണ്ട
ഉം എന്നാ ആയിക്കോട്ടട്ടാ ഞാൻ വിളിക്കട്ടാ പിന്നെ വിളിക്ക കൊറച്ച് തിരക്കണ്ട്
ആഹ് അയിക്കോട്ടെ ഉം